കേക്കാവോ
ആഹ് കേക്കാം എന്താ പരിപാടി എന്താ നല്ല
രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് ട്ട് അഹാ രാവിലെ കാപ്പി കുടിച്ച് കൊറച്ച് റസ്റ്റ് എട്ക്കാന്നേർത്തു അന്നേരം വിളി അന്നേരം വിളിച്ചതാ
ആഹ് ഹാ ഞാനും മറ്റ് ആയിക്കൊണ്ടിരിക്ക്ണ്. മക്കളൊക്കെ പോയീന് ശേഷാണ്ക്കെ സ്റ്റാർട്ട് ചെയ്യാ.
ആഹ് അതെ അതെ.
ഒല് ഓല് പോയിക്കെയിഞാ ഓല് പോയി കഴിഞ്ഞാ കെർച്ച് നേരെന്ന് റിലാക്സ് ചെയ്തിരിക്കും യുദ്ധം കഴിഞ്ഞ് രണ്ട് മക്കളും ഓ എട്ടേ മുക്കാലിന് പോണം ഓല് പോയി കയ്പേക്കിനെക്കെ പോയികി കിട്ടാനുള്ളൊരു പരം ന്താന്ന. ആഹ് ഭയങ്കര തെരക്കാ അത് നമ്മളൊന്ന് പറയും അങ്ങെട്ട് പറയുമ്പോ മക്കൾ ഇങ്ങട്ട് താവും എണീറ്റ് കിട്ടാള്ള ബുദ്ധിമുട്ടത് വേറെ
അതെ അതെ എൻറെ മോൻ എന്താ പറയാ വലിയ കുട്ടിയണ് അപ്പൊ എനിക്കിപ്പതിന്റെ അത്ര തിരക്കില്ല രാവിലെ ഉം.
പോയ് എന്താ പോണ കറക്റ്റ് ടൈമില് അത് വരെ മഴണ്ടായില്ല. കുട്ടള് എറങ്ങ്ണ ടൈമില് ഭയങ്കര മഴിം
അത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പഴും അങ്ങനെല്ലായിന്നോ.
ആഹ് അതാണ് ഹ്. ഹ്
നമ്മള് രാവിലെ പോവുമ്പോ ഒറപ്പായിട്ടും മഴ പെയ്യും. തിരിച്ച് സ്കൂള് വിടുന്ന തര കൃത്യ സമയത്ത് മഴ പെയ്യില്ലേ.
ഈ സ്കൂൾ വിട്ണ ടൈമില് മഴ പെയ്താല് ഇഷ്ടൈന്നു മഴ കൊണ്ടു പോരാ പക്ഷെ അങ്ങട്ട് ങ്ങേട്ട് പേവുമ്പോ മഴ പെയ്യ്ണ ഭയങ്കരത് വെറുപ്പേക്കാരം മഴാൾന് ഒന്നും രണ്ടും ഒന്നും രണ്ടും പിരെഡ് പിന്നെ കഴിഞ്ഞുകി ട്ടേളൊരു വൃത്തിയില്ലാതെ ആഹ് ഒരു നനഞ്ഞോട്ടി ഇരിക്കണ്ട്.
ഹ ഹ ഞങ്ങള് തിരിച്ച് വരുമ്പഴേ കൊടയൊക്കെ ബാഗില് വെച്ചിട്ട് നനഞ്ഞ് വെരുവായിരുന്നു.
ആഹ് ഞാനും അങ്ങനെ ഞങ്ങളെന്താട്ടും കവറ് കയ്യിൽ കരുതും ന്നെട്ട് ബുക്സൊക്കെ കവർന്റെ ഉള്ളിലാക്കിയാഇണ്ട് ബാഗിൽ വെക്കും. ഏന്ന ഞാൻ. ആഹ് നിങ്ങെട്ട് പിന്നെ ഞങ്ങള് ഞങ്ങള് ഫ്രണ്ട്സ് പോവുമ്പോ കൊട എട് ക്ണോലിം കൂടി എടുക്കാനയക്കൂല അത് പൂട്ടിക്കും. ട്ട് ഞങ്ങൾ മഴ കൊണ്ടങ്ങനെ നടക്കും വീട്ടിലെത്തുമ്പോക്കിന് പിന്നെ മ്മാന്റെ വക ഭയങ്കെ
നല്ല വഴക്ക് കേക്കും പക്ഷെ ഇന്ന് റേ അന്ന് ത്തെ റോഡിലാണെങ്കിലും ചെറിയാ ഇങ്ങനെ ന്താ ചാലിലെക്കെ വെള്ളം പെന്തി.
ആഹ് നല്ലാ അത് അക്കെ എറങ്ങിം കേറിം പ്പൊ അതിനൊക്കെ പേടിയാണ്. അന്നെക്കെ നമ്മളൊക്കെന്നാ
അന്നത്തെ കാലവല്ലല്ലോ ഇന്ന്
ആഹ് ക്കെ പറ്ഞ്ഞാല് ഭയങ്കര തോടും പുഴയും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ കളിച്ച് നടക്കല്ലയ്ന്നേ മീൻ പിടി ക്കാൻ പോവാ ഒര് ഒഴിവുണ്ടെങ്കി
അന്ന് നമ്മള് പേടി അന്ന് നമ്മള് പേടിയില്ലാതെല്ലേ വളർ ന്നത് ഇ ഇന്ന് പക്ഷേ പേടിയാണ് നമുക്ക് കുട്ടിയാളെ പെർത്
പെർത്ത് പേണ കാരണം ഇന്നത്തെ കാലം അങ്ങനെണ് കേൾക്കണത് മുഴുവൻ ഓരോര അപകടങ്ങളും ആ പ്രശ്നങ്ങളും ആരിം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലല്ലേ
ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ
ആഹ് ഇല്ല അന്നൊക്കെ പെൺകുട്ടിയാൾ ഇണ്ടായാലേനി പേടി ഇപ്പൊ ആണും പെണ്ണും ഇണ്ടായലൊക്കെ പേടിയാണ്
അതെ അതെ തീർച്ചയായിട്ടും ഇപ്പ ആണും പെണ്ണു ന്നൊന്നും ഇല്ല അന്ന് നമ്മളൊക്കെ കൊറേ കുട്ടിയേള് വേ ആഹ് അവധി കാലം മുഴുവൻ ഇങ്ങനെ ഒന്നിച്ച് കളിച്ച് നടക്കുവായിരുന്നു നമ്മുടെ ഒന്നും പിടിച്ച്ഒരിടത്തും പൂട്ടിയിട്ടിട്ടില്ല ഫുള്ള് രണ്ട് മാസം കളിക്ക ഇപ്പഴത്തെ കുട്ട നമുക്ക് പേടിച്ചിട്ട് തൊട്ട് അടുത്ത വീട്ടിലേക്ക് പോലും വിടാനുള്ള
അതാ ആ അതാണ് എന്ത് ചെയ്യാന ഓരോ കാലം പക്ഷെ എന്താണെങ്കി രാവിലെ ആയാ വൈന്നാരം വരെ ഭയങ്കര പേടിയാ ഇന്ന് ഇപ്പം എന്തേലും അ അ കാരണം അങ്ങൻ ത്തെ ന്യൂസുകളല്ലേ കേൾക്ക്ണത് അം അയമ് ആഹ്
ലോ
ക്ക അവിടെ അത്ണ്ട് ഇവിടെ ഇത്ണ്ട്ന്ന് പറിയ്മ്പ നമ്മക്ക്
ഇപ്പ ഞാൻ കണ്ടതേ ഒള്ളൂ ഏ ഒരു ന്യൂസ് രണ്ടു വയസ്സുള്ള കു ട്ടി വീട്ടിന്ന് ഗേറ്റ് തുറന്നിട്ട്ണ്ടാവുല്ലോ അല്ലെങ്കി അത് തൊറക്കാൻ പറ്റുന്ന ഗേറ്റ് അറിയില്ല ഒര അര കിലോമീറ്റർ വരെ നടന്നു പോയി തനിയെ ആ അറിയാവുന്ന ആരോ കണ്ടിട്ട് ആ കുട്ടിയെ കൊണ്ട് വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുന്നു അല്ല പോലീസ് വിളിക്കോ എന്തോ ചെയ്തു അങ്ങനെ ഈ രണ്ടു വയസ്സുള്ള കുട്ടിയൊക്കെ ഇറങ്ങി പോവാന്ന അത്രയും ശ്രദ്ധ കൊറവാണേ
അതാണ് ഇനി എത്ര ശ്രദ്ധിച്ചാ നാ ഇന്റെ മക്കൾക്കെ ഭയങ്കര പേടി ഏനി ഞാനില്ലാതെ പൊറ്ത്ത്ക്ക് എറങ്ങാൻ പേടിയാണ് അങ്ങനെ ഇത് പേടില്ലാത്ത കുട്ടികളാവും മാണെങ്കി
രണ്ട് വയസുള്ള പിള്ളരൊക്കെ ആവുമ്പഴേ അവർ ക്ക് അറിയില്ലല്ലോ എ എങ്ങോട്ടാ എറങ്ങുന്ന ആ വഴിക്ക് പോവാ
ക്കെ വണ്ടിന്റെ ഒക്കെ മുന്നേക്കൊക്കെ ആയിന്നെ രക്ഷി
ആ പിന്നെ തീരു ഇങ്ങനെപ്പ ഓരോന്ന് കാണുമ്പം പേടിയാവും നമ്മള്ഇവിടെ ഇങ്ങനെ കണ്ണു
അതെ അവിടെ അങ്ങനെണ്ട് ഇവിടെ എങ്ങനെ ണ്ട് ന്ന് നമ്മള് ന്യൂസ് കേക്കുമ്പോ നമക്ക് വല്ല്യയ തൊന്നുണ്ടാകൂല പക്ഷെ അതക്കെ നമ്മളെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമക്ക് ആർക്കെങ്കിലും സംഭവി ക്കുമ്പളെ നമ്മള് അതെക്കെ ശ്ര ദ്ധ്രി ക്കൊള്ളൂ അതുവരെ അത് വരെ അത് നമ്മുക്ക് വെറും ന്യൂസുകൾ മാത്രണ്
മ് ഇനിയിപ്പൊ ഇജ് ഉച്ചത്തെക്കുള്ള ഭക്ഷണംക്കെ ഉണ്ടാക്കണ്ടേ
ആഹ് ണ്ടാകണ്ണം അത് ഞാൻ പറഞ്ഞു ഉമ്മാനോട് ഉമ്മ കിച്ചണില് നിന്നോ ഞാന് അടിചോരി തൊടക്കും ക്ലീനിങ്ങിനൊക്കെ ഞാനും നിക്കാന്ന് അങ്ങനെ അപ്പൊ അങ്ങനെ അപ്പൊ ആ ക്ലീനിങ്ങിന്റെ എടേല്ള്ള ഫോൺ വിളിയാണ്
ആഹ് ഞാനും അതെ കാപ്പി കുടിച്ചു കൊറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് ഓർത്തു അത് കഴിഞ്ഞിട്ട് അത് കേറിക്കഴിഞ്ഞാല് അടുക്കളെ കേറിക്കഴിഞ്ഞാ പിന്നെ കണ്ടിന്യൂസ്
നിച്ചണ്ടാവൂല ആഹ് അതാണ് അടുക്കളിത്തെ പണി പിന്നെ നമ്മക്ക് നിന്ന കഴിഞ്ഞാല് കയ്യാതെ നിർത്താൻ പറ്റൂലല്ലോ
അതെ അതെ അപ്പോ ഞാൻ ഓർത്ത് എന്നാ പിന്നെ സംസാരിച്ചിട്ട്
ഇപ്പോ കൊറച്ച്സമയം മഴക്കൊരു എടണ്ട്ലെ
ഇവടെ ഇപ്പോ മഴയില്ല ട്ടോ ഇവടെ അത്യാവശ്യം ഏഹ് ചൂടാണ് ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നല്ല ചൂടാണ് ഇപ്പ ആ മഴേടെ ഒരു ഇവടെ മൺസൂൺ വരുന്നതേ ഒള്ളൂ ഒരു എനിക്ക് തോന്നുന്നു നാളെയൊ ക്കെയാമ്പോ മഴ തൊടങ്ങുന്ന് പറയുന്നോണ്ട് ഒരു ഇങ്ങനെ മഴ പുരാപ്പ് ഇങ്ങനെണ്ട് മേ
അല്ലേല്ല് ഇപ്പ ഇപ ഇപ്രാശ്യം മഴകൊറവാണ് എന്നുള്ള ന്യൂസുവോണ്ട്
അതെ അതെ വളരെ കൊറവാണ്
ഇപ്രാശ്യം കൊറവാണ്ന്ന് പറയുന്ന് ആഹ് ജൂണ് തീരാറായി. ആഹ് ജൂണ് തീരാറായി ഇപ്പോഴാണ് മഴൊന്ന് ശെരിക്കൊന്ന് ഇന്നും ഇന്നലൊക്കെയായിട്ടാണ് ഒന്ന് പെയ്യല്തൊടത്തീട്ട്ള്ളത്.
ആഹ് പക്ഷെ അത് പെയ്തപ്പോ നല്ല ശക്തമായ മഴയന്നാണല്ലോ പറയുന്നേ.
താണ് ഇണ്ടാവുമ്പ അങ്ങനേണ് അപ്പനെ റെഡ് അലേർട്ട് യെല്ലോ അലേ ട്ട് ഓറഞ്ച് അലർട്ട് വരും. പണ്ടൊക്കെ മഴ പെയ്യണ് എന്തേലും അലർട്ട് ഇണ്ടായിന്നോ.
നമ്മള് സ്കൂളിലൊക്കെ പഠിക്കണ സമയത്തേ ഈ അലേർട്ട് പറഞ്ഞിട്ട് ഒള്ള സംഭവം കേട്ടിട്ടേ ഇല്ലല്ലേ?
ഇല്ലല്ലോ ഇപ്പോ നല്ല മഴ പെയ്താ അന്ന് റെഡ് അലർട്ടാണ്. കൊറഞ്ഞ മഴയൊക്കേണ് അങ്ങനെ അത് ഇങ്ങനെ കൊറഞ്ഞ് കൊറഞ്ഞ് കളർ വെച്ച് പറയല് തൊടത്തേലോഹ്
ഞങ്ങള് സ്കൂളില് ‌പഠിക്കുമ്പോ ഈ ചെറി വല്യ തോടൊക്കെ ഒണ്ടല്ലോ മ്മ് നാ ഞങ്ങളേടെ വല്ല്യ നദിയൊന്നുള്ള സ്ഥലല്ല വല്ല്യ തോട്ണ്ട് അപ്പോ അതൊക്കെ നെറയുമ്പോ അയിൻ്റെ സൈഡിലുള്ളോര് പു താമസിക്കുന്ന ആൾക്കാര് ഇണ്ടാവുലോ അവർക്ക് താമസിക്കാൻ വേണ്ടീ ട്ട് സ്കൂളൊക്കെ കൊറച്ച് വിട്ട് കൊടുക്കുമ്പോ ഞങ്ങക്ക് ഒരു ദിവസം അവധിയൊക്കെ തരും ഒരു ദിവസം രണ്ട് ദിവസ കെ അല്ലാ ഈ ഇങ്ങനെ അലേർട്ടാണ് റെഡ് അലേർട്ടാണ്ണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നല്ല മഴ പെയ്യും പക്ഷെ ഈ രീതിലല്ലല്ലോ.
ആഹ് അതാണ് അന്നും മഴ മഴെക്കെ ഇണ്ടായിനു പക്ഷെ അ ഇതാണേയ് അന്നൊക്കെ എങ്ങനേന്നറിയോ ഈ തോട് പുഴ അതിന്നൊ ഈ മണലും ഇതോക്കെ ആഹ് കോരിടിത്തീന്ന് അന്നൊക്കെ വെള്ളം പോകാൻ ടൈമുണ്ടായിനു ഇപ്പ അയിന് പറ്റ്ണില്ലല്ലോ
ആഹ് എല്ലാം ഇണ്ടാരുന്നു കൊളങ്ങളുണ്ടാരുന്നു ഒക്കെ വെള്ളൊക്കെ നന്നായി ഒഴുകിപ്പോവും ഈ ഈത്തരത്തിലൊള്ളോരു ബുദ്ധിമുട്ട് മനുഷ്യർക്ക് ഒണ്ടായിട്ടില്ല ആഹ് പിന്നെ പാടങ്ങളൊക്കെ നെകത്തി വീടുകള് പണിതൂ
അപ്പോ വേ പൊഴ നിറഞ്ഞാണ്ട് പ കരകവിഞ്ഞു വരും അപ്പ ആ സൈഡിലുള്ള വീടുകളൊക്കെ പെട്ടെന്ന് ഒഴിഞ്ഞുകൊടുക്കേണ്ടട്ട അത് വരും ഞങ്ങളവിടു തന്നെ ഇണ്ട് ഇപ്പോ മൂന്നാല് വീട്ടുകാര് അതേപോലെ മഴ പെയ മഴക്കാലം വര്ണതേ ഓല്ക്ക് പേടിയാ. എന്തായാലും ഒരു കൊലവ് ഫസ്റ്റ്ത്തെ ഫ്ലോറ് ഫുള്ള് ന്നിട്ട് മഴക്കാലം ആയാ ഓല് എല്ലാ സാധനങ്ങളും മേലക്ക് വക്കാ ക്കലോടത്തും
ആ ഇതില് ബുദ്ധിമുട്ടായിത്പ്പോ അതിപ്പോ സ്ഥിരമായി ട്ടൊരേരിയയിൽ വെള്ളം കേറേണെങ്കി അവിടെ ഇപ്പ എല്ലാ മഴയത്തും വെള്ളം കേറും.
മഴ അല്ലാതെ എല്ലാ മഴയത്തും അവെടെ വെള്ളം കേറും.
ആ കാരണം വെള്ളം പോവാൻ സ്ഥല ഇല്ലല്ലോ മുന്നേ പാടങ്ങളിലേക്ക് ഒഴുകി പോവുവായിരുന്നു. കൊളങ്ങളിലേക്ക് പൂവായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ലോ ആ സാധനങ്ങളൊന്നും ഇല്ലല്ലോ.
പാടോം തോടൊക്കെ വീടല്ലേ ഇപ്പൊ.
ഞാന് ഞങ്ങടെ അച്മ്മേടെ വീട്ടിൻ്റെ ത അന്റെ അടുത്തായിട്ട് ഒരു വല്ല്യാകൊളം ആ ഏരിയയിലുള്ള മുഴുവൻ കൃഷിക്കും ആവശ്യായ വെള്ളം പോണ പോകുന്ന കൊളവായിരുന്നു ഒരു എന്താ പറയ എനിക്ക് തോന്ന ഒരു പത്ത് പതിനഞ്ച് സെൻ്റിങ്ങനെ കവർ ചെയ്തിട്ടുള്ള അത്രേംവല്ല്യ കൊളവായിരുന്നു. ഞങ്ങള് ഈ ഇടക്ക് അതുവഴി പോവുമ്പോ ആ കൊളവൊക്കെ നികത്തി കഴിഞ്ഞു വ പിന്നെ ഞാൻ അന്തംവിട്ടുപോയി. ഇത്രേ വല്ല്യാ കൊളവൊക്കെ നികത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുമാത്രം വെള്ളം അവിടെ ഉണ്ടായിരുന്നയാ മനുഷ്യരുടെ പ്രവൃത്തി കണ്ടാണല്ലേ ഇതൊക്കെ ഇണ്ടാവണത് പകുതിയും. സൗകര്യങ്ങള് കൂടുമ്പോൾ
ആഹ് അതന്നെ ഉം
ഇന്ന് എന്താ സ്പെഷ്യൽ
ഇന്നെന്താ ബീഫ് ആണ്
ആ ഹാ
ഉം
ഞങ്ങൾക്കാണെങ്കി ഇവിടെ മീനൊന്നും കിട്ടത്തില്ല വല്ലപ്പോഴേക്ക് മീന് കിട്ടുള്ളൂ
ആ ഇന്നലെ മഴ ആയതോണ്ട് ഞങ്ങക്കും കിട്ടീല മീന് ഇപ്പൊ ഈ ട്രോളിങ്ങായതോണ്ടേ അപ്പൊ ഈ തോണിക്കാര് ആ തോണിക്കാര് പിടിക്കാൻ പോകുമ്പോ മീനൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പ ഞങ്ങ വാ അങ്ങനെ കിട്ട്ണ മീന് കുറച്ച് അങ്ങനെ അങ്ങനെ വാങ്ങിച്ചാണ്ട് പാ പൻ മുട് മീ മുട്ടൊക്കെ കി ട്ടും ഇപ്പൊ ആ പ്പ നല്ല ടേസ്റ്റാ മീന് പക്ഷെ കി ട്ടു ഭയങ്കര റൈറ്റാണ്പ്പൊ കിട്ടാൻ ആ അതാണ് ഉം
ഓ ഇവിടെ അതൊന്നും കിട്ടത്തില്ല
ഉം ഉം പിന്നെ മീനൊന്നും കഴികൂല്ല ഞാൻ ആ മീൻമുട്ട മാത്രം കൂട്ടീട്ട് മീൻ ചോറെയി
അതെങ്ങനെയ ഇണ്ടാക്കുന്നേ?
മീമുട്ട അത് ഞാൻ ജസ്റ്റ് ചാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞളും മുളകും ഒക്കെട്ടിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിലിങ്ങനെ ഫ്രൈ ആക്കി അത് സിമ്മിലിട്ടിട്ട് ഉം സിമ്മിലിട്ടിട്ട് ചെറുതായിട്ട് ഫ്രൈ ആക്കി ഇടുത്തിട്ട് അതാ ചൂടോട്ക്കനെ അയ്ക്ക് ചോറ്ട്ട് കയ്ക്കാൻ നല്ല ടേസ്റ്റാ വേറൊന്നും വേണ്ട ആ ന്റെ ഹസ്ബൻ്റിന് ഭയങ്കര ഇഷ്ടാ ആഹ് പക്ഷെ എന്താറിയോ? ഈ രണ്ടു മാസം ഇവിടെ നാട്ടിലുണ്ടായിനന്നും മീനെ മീൻ മീൻമുട്ട കിട്ടോ കിട്ടോ ചോയ്ക്കും പക്ഷെ അ ന്ന് മീൻമുട്ട ഉണ്ടായില കറക്റ്റ് പോയി കഴിഞ്ഞപ്പോളാ മീൻമുട്ട വരലൊടുത്തിയത് ആ അപ്പളാ സീസാണ് ആ ഇല്ലാത്തൊരു സീസാണ്നല്ലേ കി ട്ടൊളൂ
ആ ഇതിപ്പൊ എന്റെ അവസ്ഥ അങ്ങനെയാണ് എന്തെങ്കിലൊക്കെ കഴിക്കാൻ കൊതി ച്ച് ആ ആ അമ്മേടെ അടുത്ത് പോകുമ്പോഴേക്ക് അവിടങ്ങും ഒന്നും ഉണ്ടക ഉണ്ടാവില്ല. സീസണൊക്കെ കഴിയും പല പ്പോഴും കിട്ടുക. നമ്മൾ വെക്കേഷന് അവധിക്കാലങ്ങളിൽ ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴേ ആ സമയത്ത് എല്ലാ ര്യങ്ങളും മിക്കവാറു ഒക്കെ കഴിയും. ചക്ക കഴിയും മാങ്ങ കഴിയും അപ്പൊ ഇതൊന്നും അങ്ങനെ കിട്ടാറില്ല.
ആഹ് ന്റെ ഹസ്ബൻ്റിന് പിന്നെ ചക്കേ മാങേമം അതൊന്നും ഭയങ്കര ന്നുല. അതിന്റെക്ക ടൈമിലെന്നെ വന്ന പക്ഷേ അതന്നും അങ്ങനെ വല്ലാതെ കഴിക്കൂല. ഉം ആള് ഭയങ്കര ഉം ആ ഫിഷിന്റെ ആളാണ്, ഭയങ്കര ഇഷ്ടാണ് ഫിഷ്.
അത് മടുക്കില്ലല്ലോ നമ്മള് മം മീന് എത്ര കഴിച്ചാലും മടു അമ്മീ ചിക്കനൊക്കെ ഒരു ദിവസം കഴിക്കാ രണ്ട്
മീനായമ്മക്ക് എന്തായാലും മടുക്കൂലല്ലോ. എനിക്കിഷ്ടം മീനന്നെണ്.
എനിക്കും അതെ വല്ലപ്പോഴേക്കൊക്കെ ചീ ക്കൻ കഴിക്കാം, പക്ഷേ മീനുണ്ടെങ്കിലേ ചോറു കഴിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണ്.
അതാണ്ന്ന്.
എന്തേലും എന്തേലും ഒരു ഒഴിച്ച് കറിയും, ഒരു തോരനോ എന്തേലും ഉണ്ടെങ്കി അത് മതി.
എന്നാ ഓക്കെന്ന ഞാന്
ശരി എന്നാ ശരി എന്നാ വിളിക്കാ ഓക്കെ.